ഹലോ
ആ എന്തോണ്ട് സുഖമാണോ
സുഖ നമുക്ക് സുഖമാണോ
എങ്ങനെയൊക്കെ പോന്ന്
എന്തോണ്ട് അവിടെ വിശേഷം മഴയൊക്കെ ഉണ്ടോ
ഓ നല്ല മഴയുണ്ട് ഇന്നലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പൊ രാവിലെ തൊട്ട് തോരാത്ത മഴ ഇപ്പോഴ ഒന്ന ചെറായിട്ട് നിന്ന മഴയൊക്കെ
ആണോ ഓ ഇവിടെയും ഭയങ്കര മഴയായിരുന്നു പിള്ളേരുടെക്കെ ബുദ്ധിമുട്ടാടെ സ്കൂളിലൊക്കെ പോകുന്ന ബുദ്ധിമുട്ടാ പിന്നെ അവർക്ക്പ്പ പിന്നെ ബസ് ഉണ്ടായ പിന്നെ കുഴപ്പില്ലല്ലോ നമ്മളൊക്കെ ആ നടന്നല്ലേ പോയ്ക്കൊണ്ടിരുന്ന നിങ്ങ എങ്ങനെയ
ഞൻ നട നട അന്നും ആദ്യമേൊക്കെ മറ്റേ കൊച്ചായിരുന്നപ്പോഴൊക്കെ വണ്ടി വിടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നാലാം ക്ലാസ് ഒക്കെ എപ്പോഴേക്കും പിന്നെയെ നടന്നാ പോയിട്ടുള്ളത് ആ കൊച്ചിലെ വിടുമ്പോഴൊക്കെ ആണെങ്കി നമ്മള് ഒരു വീടും കഴിഞ്ഞ് കൊറച്ച് നടന്നിട്ടുണ്ട് അവിടെേ വണ്ടി വരുത്തോളൂ അപ്പൊ ഈ താമസിക്കുന്ന സമയത്തൊക്കെ ഒരോ അയ്യ ത്തോടൊക്കെ കയറ്റിയായിരുന്നു ഞങ്ങളെ അമ്മയാ കൊണ്ടോന്നേ ആ സമയത്തൊക്കെ അങ്ങനെ അമ്മയൊക്കെ വീണിട്ടൊക്കെണ്ട് വണ്ടി പോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ വണ്ടിയൊന്നും അങ്ങനെ ഓടിപ്പിടിച്ചൊക്കെ കൊണ്ട് പോയി ഇട്ടിട്ടൊക്കെയുണ്ട് ഇപ്പഴാണെങ്കിൽ പക്ഷെ പുള്ളേർക്ക് പക്ഷെ ഇപ്പ അങ്ങനെ പേടി ക്കേണ്ട കാര്യൊന്നുമില്ല വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി വരും കേറി പോയാ മാത്രം മതി തിരിച്ചു അതുകുട്ട് തന്നെ കൊണ്ട് വിട്കയും ചെയ്ത് അന്നവർക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ലല്ലോ
അതൊര് ശരിയ ഞങ്ങളും അത് കണക്കൊക്കെ തന്നൊയിരുന്നു പോയ്ക്കൊണ്ടിരുന്നത് അത് ലൈൻ ബസിനകത്ത് അത് അഞ്ചാം ക്ലാസ് തൊട്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം ബസ് ബസ്സ് ഇറങ്ങീ ട്ട് സ്ക്കൂളിലോട്ടൊരൊത്തിരി നടക്കാനുണ്ട് ഒരൊത്തിരി കൊടയും പിടിച്ച് യൂണിഫോ ഫോമെല്ലാം നനഞ്ഞു വാരി ഒരു റബറും തോട്ടത്തിന്റെക്കെ എടക്കാ ഞങ്ങടെ സ്കൂള് കേട്ടോ അവിടെ ഇങ്ങനെ മഴ പെ മഴയുടെ ഒരു കോളടിക്കുമ്പൊഴേ റബറും തോട്ടത്തിന്റെ ആ ഒരു കാ ഒരു എല്ലാ തോട്ടത്തിന്റെ ഇരിട്ടും പിന്നെ ചു ആ ചുറ്റുപാടുമുള്ള ഇരുട്ടെല്ലാം കൂടെ കൊണ്ട് ക്ലാസ് ഇരിക്കുമ്പോ തന്നെ നമുക്കങ്ങ് ഉറക്കം വരും പിന്നെ ആ മഴ പെയ്യുമ്പോ കാണാ ചാറ്റൽ മഴയെല്ലാം കൂടെ തെറിച്ച് നമ്മുടെ എല്ലാം ക്ലാ മുറിക്കകത്തോട്ടൊക്കെ കേറി വീഴേം ഒക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ
ഉം സത്യം ഇപ്പം മൊത്തം അങ്ങ് ഭയങ്കരായിട്ട് പുരോഗമിച്ചില്ലേ സ്കൂളുകളായാലും എല്ലാം കാര്യങ്ങളും പക്ഷേ അന്നത്തെ എന്താന്നെച്ചാ ശരിക്കും നമ്മുടെ ആ ഒരു കാലം ഒര് നൊസ്റ്റാൾജിയ ആയിരുന്നു ആ ഒരു സമയത്ത്
ഇപ്പോഴത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോ ഒരുപാട് ഇതായില്ലെ നമ്മള് പക്ഷെ ആ ഇരുട്ടത്ത് ത്തിരുന്ന് മഴയത്ത് മഴ തോർന്നട്ടിരിന്ന് പഠിക്കുന്നത് വേറൊരിത് വേറൊരു സന്തോഷായിരുന്നു
അതാ ഇപ്പ അങ്ങനെ അണ്ട് ഉണ്ടോ ഇപ്പം
സത്യം
എന്നിട്ടാണെങ്കിലും ഞങ്ങടെ സ്കൂളിന്റെ നമ്മള് രാവിലേ ചെല്ലുമ്പം
വന്നു
അത് തന്നെ ഞങ്ങളാണെങ്കിൽ ക്ലാസ്സിലോട്ട് ചെന്ന് കേറുമ്പൊക്കാണ് ഏ ക്ലാസിന്റെ അങ്ങേയറ്റം ഓട് ട്ട ക്ലാസാട്ടോ അപ്പൊ ക്ലാസിന്റെ അങ്ങേയറ്റത്താണെങ്കി നരിച്ചിലുണ്ടല്ലോ ഒരു കിളി നരിച്ചില് അതെല്ലാം കൂടെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ കിടക്കുന്നെ കാണാ
ആ അത് തന്നെ അന്നത്തെ കാലം മതിയായിരുന്നു ഒന്നോർത്താ ഇ ഇപ്പൊ നമ്മുടെ ഒരു ജനറേഷനും കൂടെ എന്റെ എന്റെയൊക്കെ ഈ ഒരു കാലഘട്ടം കൂടി ഉള്ളു
നല്ലത് പോലെ പഠിക്കണം നമ്മളന്ന് പഠിച്ചത് പോലെ ആ അത്കൊ ണ്ട് നമ്മുക്കൊരാഗ്രഹം നമ്മളത് മാറ്റി ചിന്തിച്ചത് അതും അല്ലേ ഇപ്പൊ അങ്ങനള്ള സ്കൂളുകളും ഇല്ലല്ലോ ഗവൺമെന്റ് സ്കൂളുകൾ വരെ ഇപ്പൊ പുരോഗമിച്ചില്ലയോ
ഉം ഇപ്പൊ സർക്കാർ സ്കൂള് ഏതാ അല്ലാത്തെ സ്കൂള ഏ
അതൊരു ശരിയാ പക്ഷെ എന്നിരുന്നാലും ശരി തന്നെ പണ്ടൊക്കെ സ്കൂള് ള്ള ഓർക്കുന്നുണ്ടൊ പണ്ട് നമ്മൾ അംഗനവാടിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് കളിക്കാനൊക്കെ കളിപ്പാട്ടമൊക്കെ തരു ഓരോ പ്ലാസ്റ്റിക് കളിപ്പാട്ടം ഒക്കെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഉച്ചക്ക് കെട
പടിയിലൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത്
നമുക്ക് കളിക്കാൻ സമയം തരും ഇപ്പം അങ്ങനെ ഫോണിൽ കളിക്കുവൊക്കെ ചെയ്യും പിള്ളേരെ നോക്കാന് അവർക്ക് എവിടുന്നാ സമയം
അതാ അവർക്ക് അവരതുകൊണ്ട് അ ഒരു മെയിൻ കാര്യം പിള്ളേരെെ പിടിച്ച് കിടത്തി ഉറക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന പണ്ട് നമ്മുടെ ടീച്ചർമാരൊ ക്കെ ആണെങ്കിൽ നമ്മളെ ഉറക്കാതെ ഉച്ചക്കിരുത്തി കളിപ്പിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ ണ്ടോ പിന്നെ പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കിന് അംഗനവാടിയുടെ ഫ്രണ്ടിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് തരും അതിനക ഇരുന്നാടണം അഞ്ചു പേര് അഞ്ചു പേരൊക്കെ ഒരുമിച്ചിരുന്നാടുന്നത്
ഉം അതിനവിടെ ഓണത്തിന് തന്നെ എന്തൊക്കെ കളികൾ അങ്കനവാടിയിലൊക്കെ അപ്പ നമ്മളെ ഇതാക്കി പഠിപ്പിക്കുകയൊക്കെ ചെയ്യും കളിപ്പിക്കുകയൊക്കെ ചെയ്യും
അതൊരു ശെരിയാ പിന്നെ പോരാത്തേന് നമ്മൾ നമ്മള് തന്നെ വെക്കേഷൻ ക്കെ ആകുമ്പോഴത്തേക്കിന് ഓണത്തിനൊക്കെ അവിടെന്ന് ഭയങ്കര കളിയായിരിക്കത്തില്ലേ
പിന്നെ
ചെക്ക് കളി നമ്മള് വെക്കേഷനൊക്കെ ആവുമ്പോഴത്തേക്കിന് ചെക്ക് കളിയും
മരത്തി തൊടല് ഞങ്ങള് ഞങ്ങളൊക്കെ അവിടെ മറ്റേ പ ച്ചില പഴുത്തലേന്ന് പറെഞ്ഞൊരു കളി കളിക്കും അത് ഒരാള് നിന്നിട്ട് ബാക്കിയുള്ള എല്ലാരും കൂടെ ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ നിക്കും അല്ലെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത്കയറി നിന്നിട്ട് ഈ മെയിനായിട്ട് നിക്കുന്ന ആള് ഒരു ഇല പറയും ആ ഇല പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി ആ ഇല പി ച്ചണം ലാസ്റ്റ് പിച്ചാതെ ആരാണോ നിക്കുന്നെ അവരെ പോയി ഈ പറയുന്ന ആള് ഈ ഇലപറയു യുന്നാള് പിടിച്ച് കഴിഞ്ഞാ ആ പുള്ളിയാണ് പിന്നെ വന്ന് ഈ ഇല പറയുന്നാള്
അതെയോ
ഹലോ
ആ ഹലോ കേൾക്കുന്നുണ്ട്
ആഹ് അങ്ങനെയൊക്കെ എന്തൊര് മണി മണ്ണി ചവിട്ട് അറിയാവോ
ചവിട്ട് അറിയത്തില്ല പോച്ചേത്തൊടീൽ അറിയായിരുന്നു
പോച്ചേ തൊടീലോ അതെന്തുവാ
നമ്മൾ ഓടി ചെന്നിട്ട് പോച്ചെത്തൊടീല് ഒരാള് നമ്മളെ പിടിക്കാൻ വരും നമ്മൾ പോച്ചയ്ക്കകത്ത് നിന്നില്ലെങ്കിൽ നമ്മളെ അവര് പിടിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു പോച്ച ക്കത്തായാലും നിന്ന് കഴിഞ്ഞാൽ പിടിക്കത്തില്ല
ആ് ഇത് ഇത് അത് തന്നെയണോ ഇത് മണ്ണി ചവിട്ടെന്ന് പറഞ്ഞാ എന്താ പറയാ നമ്മള് മണ്ണി ചവിട്ടരുത് മണ്ണി മാത്ര ത്രം നമ്മൾ ഇങ്ങനെ പിടിക്കാൻ ഒരാൾ വരൂല്ലോ മണ്ണിൽ ചവിട്ടാതെ നമ്മള് പോയി കല്ലിന്റെ മണ്ട ണം കല്ലിന്റെ ഒരു കുഞ്ഞു കല്ലായാലും വേണ്ടില്ല കല്ലിന്റെ മണ്ടക്കു നിക്കണം പക്ഷെ കല്ലിന്റെ മണ്ട ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവര് വന്ന് പിടിക്കും ഇതിന ചെലവരൊക്കെ ഉണ്ട് ഒരു ചെറിയ കല്ലാണെങ്കിൽ പോലും ഇങ്ങനെ നിന്ന് അയ്യോ എനിക്ക് കല്ല് കിട്ടിയില്ലന്ന് പറഞ്ഞ് നിക്കും എന്നിട്ട് വന്നവർ പിടിക്കുമ്പോഴായിരിക്കും കാല് കാണിക്കുന്നേ പിന്നെ ഇത് എന്തുവാ ഇതെന്ത് ഇത് കല്ലല്ലയോ അങ്ങനെയൊക്കെ എന്തോരം അടി ഉണ്ടായിട്ടു ണ്ട് കളിക്കുമ്പോ അതൊക്കെ ഒരു കാലം
അതൊക്കെ കാണിച്ചു വെച്ചതായിരുന്നു
മ്ഹ്ഹ്
ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് വല്ലോ അറിയോ ഇപ്പോഴത്തെ പിള്ളേര് എല്ലാം മൊബൈൽ ഫോൺ അല്ലേ ആ
അതാ എപ്പൊ നോക്കിയാലും ഫോണിനാത്താ അവരു ഫോൺനാത്താ കളിക്കുന്നത് ഓരോന്നൊക്കെ പിടിച്ചിട്ട് ഓരോന്നൊക്കെ എടുത് ഡൗൺലോഡെയ്ത് അതിനാത്തുള്ള കളിയാ
ഇപ്പം ഇപ്പം അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നേര്ത്തത്ത പുള്ളാര് പിന്നെയും ഇച്ചിരി എന്തോ പ്ലേസ്റ്റോറീന്നോ വല്ലോം കേറി എല്ലാം ഗെയിമ് ഇതെയ്തിട്ട് അവ അതിൽന്ന് കളിക്കും പക്ഷെ ഇപ്പം അതും ഇല്ല ഇപ്പം ഇൻസ്റ്റഗ്രാമിനാത്ത് റീൽ എടുപ്പാ പുള്ളാർക്ക് പുള്ളാര് വയറലാവുവ ഇപ്പം ജനിച്ച് വീണ പുള്ളാർക്ക് വരെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതാ
എന്തോ
ഇപ്പം പിള്ളേരെല്ലാം യൂട്യൂബ് ചാനലാണെന്ന്
പിള്ളാര് കൊച്ചിലേ അധ്വാനിച്ചു തൊടങ്ങുവാ
അതാ
അവര് ഇപ്പഴേ വരുമാനം കണ്ടെത്തി തൊടങ്ങുവ അതാ ഓർക്കുന്നുണ്ടോ നമ്മളാണെങ്കി അമ്മയും അ അച്ഛനേക്കെ ആശ്രയിച്ച് ഏ ആശ്രയിച്ചു അവര് പറയുന്ന അവര് തരുന്ന് ഓരുയും കൊണ്ട് നടക്കും നമ്മള്
ആഹ് വിഷൂനും അതിനും ഇതിനൊക്കെ കിട്ട് കിട്ടുന്നേക്കെ സമ്പാദിച്ച് വെച്ച് ഉത്സവത്തിന് പോകുമ്പഴായാലും നമ്മടെ കൈ പൈസ ഇല്ലെങ്കിൽ എത്ര വെട്ടം നമ്മള് അച്ഛന്റെയും അമ്മേട്ത്തെക്കെ നിന്നോണ്ട് പറയാം ഇത് വാങ്ങിച്ചാ ഇത് വാങ്ങിച്ചാന്നൊക്കെ പിള്ളേർക്ക് അത് വല്ലോം ഉണ്ടാ അവറെ അവർക്കിപ്പം നമ്മക്കന്ന് ആ വിഷുവിനൊക്കെ കിട്ടുന്ന പത്തും ഇരുവതും അമ്പതും കൂടുതല് കിട്ടുന്നതാ നൂറ് ഇപ്പഴ്ത്ത പുള്ളാർക്ക് മൊത്തോം കിട്ടുന്ന അഞ്ഞൂറ് അല്ലെങ്കി അക്കൗണ്ടിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുവ ഇത്ര പതിനായിരയി- - അയ്യായിരം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാര് അവര് അനുസ്
അതല്ലടാ നമ്മള് എവിടെങ്കിലും പൊവ്വുവാണെങ്കിലേ നമ്മള് എവിടെങ്കിലും പോവുവാണെങ്കില് ഈ പുള്ളാറ്ടെ കയ്യിൽ ആരേലും ഒക്കെ പൈസ കൊടുക്കത്തില്ലെ നമ്മടെ ബന്ധു ക്കരൊക്കെ പൈസ കൊടുക്കത്തില്ല്യോ ഇത് മനസ്സീ വെച്ചിരിക്കും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങള് വേണോന്ന് പറയാം നമ്മുടെ കയ് പൈസ ഇല്ലന്നങ്ങാണം പറയുവാന്നെങ്കി പറയും അവര് തന്ന പൈസ എന്ത്യേ അത് എനിക്ക് തന്ന പൈസ ഇല്ല അത് എന്ത്യേ ക്കത് അതിനാത്ത് എനിക്ക് വേടിച്ച് തന്നാൽമതി അവര് പറയത്തില്ലേ നമ്മുടെ അച്ഛൻ്റെ മാമ്മമാരട്ത്തും നമുക്കിതാണക്ക് പറയാൻ പറ്റും
പറ്റത്തില്ല നമ്മളന്നിട്ടം അതൊന്നും ചിന്തിചി ഇപ്പഴത്തെ പിള്ളേരതെൽ മനസി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അത് എനിക്ക് തന്ന പൈസ അല്ലിയോ അതെന്റെ പൈസയല്ലേ അത് ഇങ്ങ താ ഇനി ഞാൻ അതും കൊണ്ട് വാങ്ങിച്ചോളാം എനിക്ക് നിങ്ങളാരും പൈസ തരണ്ട എന്റ പൈസ ഇങ്ങ് എടുക്ക് എന്നിട്ട് ഈ സ്കൂളിന്നൊക്കെ സ്റ്റൈഫൻ്റ് കിട്ടുമ്പഴും ഇങ്ങനെ പറയാം അത് എൻ എന്റെ സ്കൂളീന്ന് എനിക്ക് കിട്ടിയ പൈസയല്ലേ അത് ഇങ്ങ് എടുക്ക് അതും ഇങ്ങ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് നിക്കും
അതെ ഇപ്പം പിന്നെ അങ്ങനെ പിള്ളാർക്ക് സംസ് സംസാരിക്കാനുള്ള ഒരു യുക്തിബോധവുണ്ട് ഇല്ലേ
ഉം ആണ് ആണ്
ഉം അവരാണെങ്കി എന്ത് കാര്യത്തിനോടും സംസാരിക്കാൻ ഭയങ്കര മിടുക്ക നമ്മളൊക്കെ ആണെങ്കി അങ് ഇപ്പം പുള്ളാര് സംസാരിക്കുന്ന പോലെ നമ്മള് പണ്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ
ഓ നമ്മളന്ന് അയ്യോ വീട്ടുകാരു അടുത്തായാലും നമ്മള് വല്ല്യ ഇതായിട്ടൊക്കെ അല്ലി നിന്നിട്ടുള്ളത് പിന്നേം എന്തേലും കുറുമ്പ് കാണിക്കോന്നല്ലാതെ
ഒരു സംഭവം ഉണ്ടല്ലോ
ഉം
അമ്മാച്ചന്മാരെ ഭയങ്കര പേടിയായിരിക്കും
പിന്നെ അമ്മാച്ചന്ന് അമ്മയുടെ ആങ്ങളമാരോ?
ആഹ്
ആഹ ആ
ഭയങ്കര ബഹുമാനം, ഭയങ്കര പേടി
ഉം ഉം
പേടിപ്പിച്ച് നിർത്തിട്ടുണ്ട് എന്റെ അമ്മയുടെയൊക്കെ എൻ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ സ്കൂളിൽന്ന് നമുക്ക് ഈ ഇത് തരുമല്ലോ മാർക്കൊക്കെ തരുന്ന പേപ്പ റുകള് അതൊണ്ട്ന്ന് അമ്മയല്ലൊപ്പിട്ട് തരുന്നത് മാമന ഒപ്പിട്ട് തരുന്നത് മാമനെ കൊണ്ട് കാണിക്കണം പേടിപ്പിച്ചു നിർത്തുവാരുന്നു.
ഉം എനിക്ക് ആ എനിക്കും പേടിയായിരുന്നു. എനിക്കും മാമനേം പേടിയായിരുന്നു എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ ഭർത്താവ് വല്യച്ഛനേയും പേടിയായിരുന്നു. ഇവർടെ രണ്ടുപേർടേം മുന്നിൽ ഞാൻ പോവത്തില്ലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയ ഇവരെ രണ്ടുപേരും കാണുന്ന തന്നെ.
ആ അതെ
ഇപ്പ ഇപ്പ ഇപ്പ ഇപ്പോ പിന്നെ വല്യച്ഛൻ ന്റടുത്തു നമ്മള വളർന്ന് ഇച്ചിരി മനസ്സിലായപ്പോ അപ്പൊ ഞാൻ എന്തൊക്കെയങ്ങ് മാറി.
അതെയോ ആഹ ഇപ്പഴേ എനിക്ക് നമ്മുടെ മന്റെ അടുത്ത് ഭയങ്കര ബഹുമാനവ അവിടെ വന്നിരുന്ന് കാര്യം പറയുവാണെങ്കി - നമ്മൾ ആ പരിസരത്ത നിന്ന് നേരെ നിന്ന് കാര്യം പറയ-
പറയത്തില്ല അവരിരിക്കുമ്പോ നമ്മൾ ഇരിക്കത്തതും ഇല്ല അങ്ങനെയൊക്കെ
പക്ഷെ മാമിമാരുടെ അടുത്ത് അങ്ങന അല്ലേ മാമിമാരുടെടുത്ത് ഭയങ്കര അന്ന് മുതലേ കമ്പനിയ
ആഹ കമ്പനിയാ
എപ്പോഴും നമുക്ക് നേരെ ചോവേന്ന് കാര്യം പറയാന ഒരു പേടിയാ ആ ഒരു അന്നത്തെ ത്തെ ആ ഒരു പേഡി ഇപ്പോഴും ഉണ്ട്.
ഉം
ഉം അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടായിരുന്നു
ഉം സത്യം
രാവിലേ
രാവിലെ ദോശ കഴിച്ച് അവിടൊ?
ഞാനൊന്നും കഴിച്ചില്ല ചായ മാത്രേ കുടിച്ചോളു എന്തേലും കഴിക്കണോന്നൊക്കെ ഇണ്ട്
ഇനി ഒരു മണി വരെ ഇരിക്കണ്ടെ എന്തേലും കഴിക്കാനെ എന്താ?
ഓ കഴിക്കണം ബഡ്ജറ്റ് ഒന്നും അത്ര ക്ലിയറല്ല നമുക്ക്
ആഹ് ആഹ്
ആ അതുകൊണ്ടാ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിക്കുന്നെ നമുക്ക് ഇപ്പ വണ്ടിക്കൂലിക്ക് ഉള്ള പൈസേ ഉള്ളൂ ആഴ്ച ആഴ്ചേ നമുക്ക് വേണ്ട ഇത്ര രൂപ വണ്ടിക്കൂലിക്കായിട്ട് വേ ണം അപ്പൊ പിന്നെ നമുക്ക് അതെല്ലാം കൂടെ ശരിയാവത്തില്ല വീട്ടിൽ ചെല്ലുമ്പോ അത് അതിനേക്കാട്ടി ചെലവാ. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങനൊരു കാര്യം ഞാനങ്ങ് ഒഴിവാക്കും. പേടിച്ചു കഴിക്കുന്നയ, ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമയവും കിട്ടത്തില്ല
സമയം കിട്ടത്തില്ല രാവിലെ പോണ്ടതു കൊണ്ട്ല്ലയോ.
ഉണ്ടാക്കറില്ല, അത് എടുത്തോണ്ട് വരാനേ ഇല്ലെങ്കി കഴിച്ചിട്ട് വരാനായാലോ ഇല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ സാധനം എടുത്തോണ്ട് വരാനായല്ലോ നമുക്ക് തോ തോന്നത്തില്ലെന്ന അതങ്ങ് മറക്കും അങ്ങ്
മറക്കും ഓട്ടത്തിന്റെ എടേലെ